കേൾക്കാണ്ടാ
ആഹ് കേൾക്ക്ന്ന്ണ്ട്
ആഹ് എന്താ ഫോണ്ക്ക് വല്ല മെസ്സേജോ വെര്ണ് ണ്ട് ഇങ്ങട്ട് ഒരൊച്ച കേക്ക്ണ്
ഇമ് സൗണ്ട് കേക്ക്ന്ന്ണ്ടാവുലേ വേറെ എന്തെക്കേണ്ട് വിശേഷം മയക്കണ്ടോ
മഴ ഇന്ന്ല്ല അവ്ടെണ്ടോ
ആഹ് ആഹ് ഇന്ന് ഇവിടെ നല്ല മഴയാണ്
ആഹ് ഇന്നലെ ഇവിടെ നല്ല മഴയാരുന്നു ഇന്നില്ല
ഉം ആഹ് ആഹ് ഇവിടെ ഇന്നലേയും ഇന്നും നല്ല മഴയായിരുന്നു
ആഹ് ആഹ്
ചില സ്ഥലത്ത്ക്ക് മഴ ഉണ്ടല്ലെ ചില സ്ഥലത്ത്ക്കില്ല ഉം ആഹ് രണ്ട് പേര് ഉണ്ട് ഉം രണ്ട് പേരുണ്ട് ഒരാള് മൂന്നിലും ഒരാള് ഒന്നിലും
ആഹ് ഇവിടെ നാലാള് ഒരാള് ആറാം ക്ലാസ് ഒരാള് നാലാം ക്ലാസ്സില് പിന്നെ യു കെ ജി രണ്ടാളും
ആഹ് ആഹ് വരാറായോ സ്കൂൾ വിട്ട് വരാറായോ ആഹ് ആഹ് സ്കൂള് അടുത്ത് തന്നെ ആയിരിക്കൂല്ലേ
ആഹ്
ഉം അതെ ആഹ് ആഹ്
ആഹ് ആഹ് വേറെന്തൊക്കെ ചായൊക്കെ ആയോ അവര് അഞ്ച് മണി ആവും ഉം ഉം ചായതന്നെ ചായ വേണം
കടിയോ
കടി ബിസ്ക്കറ്റോ റെസ്കോ എന്തെങ്കിലൊക്കെ ആയാലും മതി
ആഹ് ഇവറുക്കും അങ്ങനൊക്കെ തന്നെ എന്തേലൊന്ന്ട് കിട്ടിയാ മതി ഇന്നത് വേണോന്നൊന്നും ഇല്ല ആഹ് ഇന്ന് ഇപ്പൊ ഇന്നലെ ചീപ്സ് ഉണ്ടായിരുന്ന് ഇന്നലെ പഠി കണ്ടിട്ടില്ല അപ്പൊ ഞാൻ മെല്ലടുത്ത് വച്ചു അപ്പ അപ്പ തന്നെ കഴിക്കും അപ്പ ഞാൻ മെല്ലെ കാണാതെ എടുത്ത് വച്ചു അല്ലാ ഡെയ്ലി ഒരുനാല് മണിക്ക് വരുമ്പോ എന്തേലും ഒപ്പിച്ചൊണ്ടെ
ആഹ് ഓക്കെ ഉം പിന്നെ എണ്ണ കറികളൊന്നും എന്നും കഴിക്കണ നല്ലതല്ലല്ലോ
ഇപ്പോളെക്കെല്ലെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ ഉം അങ്ങനെടുത്ത് വച്ച്
ആഹ്
ഏയ് ഇല്ലേ ചോറ് ഇനിയിപ്പം രാത്രിക്ക് തന്നെ വേണൊന്നൊന്നൂല്ല നമ്മള് ചീത്ത പറഞ്ഞ് ഇതാക്കന്നല്ലാതെ ആഹ്
അവർക്ക് വേറെന്തെങ്കിലും കഴിക്കാൻ കിട്ടിയാ മതി ഉം കൊടുത്തില്ലെങ്കിൽ വേണന്നില്ല ആഹ് ഉം ചോറ് കൊണ്ടുപോണോ കൊണ്ട് പോവണോ
ഇല്ല ചോറ് അവിടെ ഉണ്ട് കൂട്ടാൻ കൊണ്ട് പോവും ഉം പിന്നെ സ്നാക്സും കൊണ്ട് പോവും ഉം സ്നാക്സ് ചെറിയ രണ്ടാൾക്ക് തന്നെ ഉള്ളൂട്ടോ
ആഹ് മറ്റോർക്കൊന്നും വേണ്ടല്ലേ എന്നാലും അവിടെ ഉപ്പേരി ഒക്കെണ്ടാവും എന്നാലും വേണല്ലേ കൊണ്ട് പോവാൻ ഇവിടെയും അങ്ങനെ തന്നെ
ഉപ്പേരി ഉണ്ടേ ഉപ്പേരി ഒക്കെ എന്നാലും ഓൽ ക്ക് വീട്ടിന്ന് എന്തേലൊന്ന് കൊണ്ട് പോണം ആഹ് സൊയാബീൻ പൊരിച്
ആഹ് പൊരിച്ചതോ ഉം ഇവിടെ രണ്ട് പറ്റൊള്ളൂ ഉരുളക്കിഴങ്ങും സോയാബീനും അത് രണ്ടും പറ്റൊള്ളൂ
ആഹ് വല്ല പപ്പടോ പിന്നെ അങ്ങനത്തന്നെ അല്ലാത ഇതെന്തു പച്ചക്കറികളൊന്നും കു
ആഹ് പച്ചക്കറികളൊന്നും ഞാൻ എന്നിട്ട് ഒഴിവുള്ള ദിവസം ഉണ്ടാക്കി കൊട് ക്കും ഉം അല്ല ആഹ് ഇവടങ്ങനെ മുരിങ്ങ കറിക്ക വെച്ചാ കയ് ക്കന്നല്ല എന്നട്ട് ഞാ വാരി കൊട്ക്കല എന്നാലെങ്കിലും വായി
ആഹ് ചെലപ്പ നാനും അതെപോൽ തന്നെ അറിയാറുൾ അങ്ങനെങ്കി കയികാണെങ്കി ഇല്ല ഓല് സ് സ്വന്ത ഇഷ്ടത്തിന് കയ്ക്കുമ്പോ അതൊന്നും പറ്റ്ല അഹ സ്വന്ത ഇഷ്ടത്തിന് കയ്ക്കുമ്പോ അതൊന്നും അരുല് പറ്റ് റ്റൂല
ആഹ് അതെക്ക വേറാക്കി ഇട്ത്ത് വെക്കും
ആഹ് എട്ത്ത് വെക്കും നമ്മളറിയാതെ ടി വി യെക്ക കാണ് മ്പം മെല്ല അങ്ങനെ വാരി കൊട്ക്കാണെങ്കി അത്ക്കുട അങ്ങന പോവും
ആഹ് കൊ ആഹോ പ്രശ്ന വേറെന്താ ചോറെക്ക
ആഹ് അഹ് ഒന്നായിട്ട് വെക്കല് തന്നെയാണ് ഇങ്ങള് വേറെ വേറെ വെക്കോ
ഇല്ലല്ല ഞങ്ങള് മൂന്നാളതന്നെ ചെലപ്പ എന്താ ഓല് വന്നിട്ടന്ന വെക്കല് ഞാ ഉച് ദാ ഉച് ഉച്ചക്കൊരാവിലെത്തെ കടി എന്തെങ്കിലും കു
ഏഹ് ഇഞ് വൈക്ന്നേര വെക്ക
അങ്ങന വെക്കല്
ഏഹ് ഏഹ്
ഞാ ഒറ്റക്കാവ്മ്പ പിന്നെ എന്തായലും അങ്ങനെ കഴിച്ചാ മതിയല്ലോ കര്തി യാണ്ട്
ആഹ് അപ്പ ഹസ്ബന്റൊ നാട്ട്ലില്ല
ഹസ്ബന്റ് ഇവ്ട്ല്ല നാട്ട്ലില്ല
ഉം
അപ്പ പിന്ന അങ്ങന കയ്ക്കും ചെല ദിവസം വെക്കും ചെയ്യും അവർ ക്ക് പോണെന്റെ മുന്നേ കൊറച്ചെക്ക ആ വെച്ച ചോർന്ന് കഞ്ഞി ആക്കി കൊട്ക്കും
സ്കൂൾക്ക് പോവുമ്പം
അഹ് കഞ്ഞി കുടുപ്പിച്ച് പറഞ്ഞയ്ക്കാ
അ ആഹ് അങ്ങന
ആഹ് സ്കൂൾന്ന് ചോറ് വാങ്ങലെയ്യ
ആഹ് സ്കൂള്ന്ന് ചോറ് വാങ്ങ ചെയ്യ
ആഹ്
ഉം വെള്ളക്കൊള്ള സ്ഥലന്നെ ആയ്രിക്കൂലെ മയത്
ആഹ് അയ്ന്റ മുന്നെം കൊയപ്പൊന്നുല്ല വെള്ളത്തിന്റെ കൊയപ്പൊന്നുല്ല
ആഹ് അഹ് തോടക്ക അങ്ങനത്തന്തെങ്കില്ണ്ടോ പൊയ തൊടോ
ഏയ് ഇല്ല ആ പൊഴണ്ട്
ആഹ്
ആഹ്
കൊറച് കൊറച്ച്‌ വിട്ടായിര്ക്കുലെ
ആഹ് കൊറച്ച്‌ വിട്ടിട്ട
അ ആഹ് വീട്ടില് വേറെ മക്കള് ഉമ്മെ ഇപ്പെക്കണ്ടോ ഏഹ് ഇല്ലല്ല വ്ടെ അങ്ങനന്നേ തോട്ണ്ട്
ആഹ്
ചെറിയ തോടും പോവുന്നുണ്ട് വല്ലിയ തോടും പോവുന്നെണ്ട് അട്ത്ത് കുടെ കൃഷിയൊക്കെ ഇണ്ടോ വീട്ടില്
കൃഷിയോ ഇല്ലല്ലാ
ആഹ് ആഹ്
ഈ റംബൂട്ടാന്റെ രണ്ട് മരണ്ട് പിന്നെ പ്ലാവ്ണ്ട് അങ്ങൻത്തൊക്കെന്നെ ഉള്ളു അല്ലാണ്ട് കൃഷിയായിട്ടൊന്നുല്ലാ ആഹ് ഇപ്പൊ രണ്ടു കൊല്ലായിറ്റ് ഇണ്ടാവ്ണ്ട്
ആഹ് ആഹ് അതെങ്ങനെ കായ് പൈക്കാനാവുമ്പോ വലട്ടെക്കോ?
ഇല്ല ഇപ്പൊ ഇവിടെ ചാതി ചാതികളൊന്നും കൊണ്ടോവണില്ലാ ചെലോടുത്ത് പറയിണ്ട് ചാതിയേള്
ആഹ് ചെലട്ത്ത് അങ്ങനെ പറണേക്കാ വല ഇട്ട് വെച്ച്ന്നൊക്കെ പറെണെക്കാ
ആഹ് ഇവടെ അങ്ങനെ വലട്ടൊക്കൊന്നുല്ലാ ഇവിടെ കൊണ്ടോ പിന്നെ ഞങ്ങള് നല്ലണം പഴുക്കാനാവുമ്പോ ക്കൂല്ലാ അപ്പോത്തിന്‌ എടുക്കും
ആഹ് പറിക്കും ലേ ആഹ് ആ ചോന്ന കളറെന്നെയാ
ആഹ് ആഹ് ചോ ഒന്ന് ചോപ്പ് മരം ഒന്ന് പച്ച് ച്ച അല്ല മഞ്ഞ ഇണ്ടാവില്ലേ ആഹ് അതും ആണ് വീട്ടിൽ ഇണ്ടോ ആഹ് വാങ്ങി വെച്ചു മൂന്നൂ വർഷം കൊണ്ട് കായിച്ചു
ആഹ്
ഉം
ഇൻക്ക് അങ്ങൻത്തൊക്കെ വാങ്ങി വെക്കണ ഭയങ്കര ആഗ്രഹാണ് പിന്നെ എന്നും മറക്കും പൊ പൊറത്തേക്ക് എറങ്ങ്മ്പോ മറക്കും ക്കും പിന്നങ്ങ് കയ്യും അങ്ങനെ ആട് പോവും ചെയ്യും വാങ്ങണ വാങ്ങണ അങ്ങനെ കരുതും
അത് ഇണ്ടെങ്കി സുഖാ ഞമ്മള് പൊറത്ത്ന്ന് ഒരു കിലോനൊന്നും വാങ്ങിയാ തീരെണ്ടാവില്ലല്ലോ നല്ല റൈയ്റ്റു ആണ് ആഹ് ഓരോന്ന് എടുക്കുമ്പോക്കിനും അത് തീർന്നിട്ടുണ്ടാവും ആഹ് നല്ല വെലയാണ് ഞമ്മക്ക് വീട്ടില് ഇണ്ടാക്കാണെങ്കി ഞമ്മക്ക് വീട്ടിലിണ്ടാക്കാണെങ്കി തിന്ന് മട് തിയാവും ആഹ് തിന്ന് മതിയാവും കുട്ടികൾക്കൊക്കെ നല്ല കാര്യാണേ
ആഹ് നല്ല കാര്യാ ഉം
ഉം അത് നല്ല ടേസ്റ്റാണല്ലോ
ആഹ് ആഹ്
ഉം ഇക്കുറിയൊക്കെ ഞങ്ങക്ക് ഇക്കുറിയൊക്കെ ഞങ്ങക്ക് ഒരുപാട് കിട്ടിക്കണു ആഹ് ന്നാ ചെലതിങ്ങനെ കുരുമെന്ന് വേറിട്ട് പോവലില്ലല്ലോ ഇത് ഞങ്ങളത് പറഞ്ഞ കുരുമെന്ന് നേരെ കിട്ട്
ആഹ് നേര കിട്ടും ല്ലേ ആഹ് ആഹ് പല തരത്തില്ണ്ട് തോന്നണ് പല തരത്തിലുണ്ടോന്നണ് റംമ്പൂട്ടാനെന്നെ ഉം മെയിൻ റോഡിന് വക്കനാ വീട്
ഞാനെയ് അല്ലേയ് ഞാന് കുട്ട്യാളെ കൊണ്ടരാൻ വേണ്ടിട്ട് റോട്ട്ക്ക് പോന്ന്ക്കാ ഓല് വെരാനായിക്കണ്
ആഹ് എങ്ങനെ വണ്ടിക്കന്നല്ലേ വെരാ
ആഹ്
ആഹ് ആഹ് വേറെന്താ? ആഹ് പൊർത്തൊക്കെ പോവല്ണ്ടോ?
പൊറത്തോ അങ്ങനെ വെക്കേഷനൊക്കെ ആവുമ്പോ
ആഹ് ആഹ് ഹസ്ബൻഡ് നാട്ടിലന്നെല്ലേ
ആഹ് നാട്ടിലുണ്ട്
ആഹ് ആഹ്
ഇങ്ങള് നോക്കണ്ടോ ട്രിപ്പ് നോക്കണ്ടോ
ട്രിപ്പ് വന്നാലൊക്കെ പോവുള്ളൂ ഹസ്ബന്റ് വന്നാലൊക്കെ
ആഹ് പൊറത്ത് പോയി ഭക്ഷണം കഴിക്കാനൊക്കെ ഇഷ്ടണ്ടോ
അതൊക്കെ ഇഷ്ട അങ്ങനെ പ്പൊ ഞങ്ങള് പൊറത്തിറങ്ങുമ്പോ അങ്ങനങ്ങട്ട് കഴിക്കൊന്നും ഇല്ല ന്നാലും എടക്ക് പോയി കഴിക്കും
ആഹ്
മക്കൾക്ക് എന്തെങ്കിലൊക്കെ വേണ്ടി വരും കഴിക്കാന്
ആഹ് ഞങ്ങളും അങ്ങനെ തന്നെ പുറത്ത് എന്തിനെങ്കിലും പോകുമ്പോ കഴിക്കും അല്ലാതെ അയി
ആഹ് അതിനായിട്ട് ചിലരുണ്ടല്ലോ അതിനായിട്ടൊരു
ആഹ് അയിനായിട്ട് ആ ചെലോരൊക്കെ അത് ഇഷ്ടമായിക്കണം ആഹ് അതെ അതെ ചെലപ്പോ വന്നിട്ട് വേറിൻ്റെ തുണക്കാരത്തി പറയാ ചിലപ്പോഓലെ ഹസ്ബന്റ് വന്നട്ട് മാറ്റി നമുക്ക് പുറത്തുന്ന് കഴിക്കാ അങ്ങനെയൊക്കെ പോ ആഹ് അങ്ങനെ പോകൂല എന്തിനേലും പോകുമ്പോ പിന്നെ വീടൂല ആഹ് അപ്പം പിന്നെ കഴിപ്പിച്ചിട്ടെ വിടൂളൂ അതെ ഉം
അപ്പൊ എന്തെങ്കിലുംയിട്ടൊക്കെ കഴിക്കും
ആഹ്
ഈ അങ്ങാടി അങ് ടൗണില വീട്
ടൗണും കുറച്ചങ്ങ് പോണം
ആഹ് ടൗണിലുള്ളവരൊക്ക അങ്ങനെയാണ് പറഞ്ഞത്
ആഹ്
ഉം നാലു പേരും നാല് ടൈമിലയിരിക്കൂലേ വരിക
മൂന്നാൾ ഒരുമിച്ച് വരും പിന്നെ ഒരാ ങാ ഒരാള് ഞങ്ള് വീട്ടക്ക് എത് എത്തുമ്പക്കന വരും അപ്പൊ തന്നെ വരും ഉം ഒരാൾ വലിയ സ് സ്കൂളിലും മറ്റോരു മൂന്നാളും ഒരു സ്കൂളിലാണ്
ഒരു സ്‌കൂളിലും ആഹ്
ആഹ്
ആഹ് രാത്രി ഒക്കെ ആയ എല്ലാരും കൂടെ കൂടുമ്പം രസമായിരിക്കുല്ലെ പഠിക്കാനൊക്കെ ഇരിക്കുമ്പോ
ഉം നല്ല രസോം നല്ല തല്ലൊക്കെ ഉണ്ടാവും ആഹ്
അങ്ങനെ വലിയ കുട്ടികളെതൊക്കെ അവരെന്നെ നോക്കായിരിക്കല്ലേ ചെറിയോലെ മാത്രം
എല്ലാരിയും നോക്കണേ അവനെ സ്വയം ഇഷ്ടത്തിനൊന്നും പഠിച്ചൂല
ആഹ് ആഹ്
ആഹ്
വെൽത് ആൺകുട്ടികള
ആഹ് വെറുത വലുത് ആൺകുട്ടി ബാക്കി മൂന്നും പെണ്ണ്
ആഹ് ആഹ് ആൺകുട്ടികളത് പിന്നെ പ്രത്യേകിച്ച് നമ്മള് അടുത്തിരിക്കേണ്ടി വരും അല്ലേ
ആഹ് സ്വയം ഇഷ്ടത്തിന് എന്നാ പഠിക്കാനുള്ളൊക്കെ ഒരു ബുദ്ധി ഇതൊക്കെ ഉണ്ട്
ആഹ് ആഹ് ആഹ് അവര്ക്കെ കാളിയായിരിക്കും മുന്ന്ക്ക്
ഓളെത് മറ്റേ ഓട്ടോമറ്റിക്കാണേ ഇങ്ങട്ട് എടുക്കാൻ കഴിയുന്നില്ല എന്നിട്ടും ആ ചെങ്ങായിയെ എടാ ഉം ഞാൻ ഇപ്പൊ വൈന്നേരം സ്കൂൾ ബസ്സ് വരുമ്പോ വർത്താനം പറഞ്ഞ ഇരിക്കെന് ചെലപ്പേ ഓരെ വേറെ എന്തേലുമൊക്കെ ആ എന്തേലും വിചാരിച്ച ഇപ്പത്തെ കാലം വിശ്വസിക്കാൻ പറ്റൂലേ
കേന്ട്ടില്ല നമ്മള് ഫോണൊന്നും ചെവിയിൽ വെച്ച അവള് ഫോൺ വിളിക്കുമ്പോ കാണല ഇന്നലെ അങ്ങനെ ആഹ് ഉം
നമ്മളിപ്പോന്തവസ് വസ്ഥന്നൊന്നും പ്പാർക്കും അറിയില്ല പറഞ്ഞണ്ടാക്കിട്ട് വേഗം കയിയും
ആഹ് വേറെ ഉം മയക്കെ ആഹ് എന്നാ ശരി